ആഹ്
കേ പാട്
അ തന്നെയാണ് മഴണ്ട് ങ്ങട്ട്?
മഴൊന്നുംല്ല അവ്ടെ മയണ്ടാ?
ഔ പെരുംമ്മഴ
ആഹ് അപ്പല്ല സുഖാലെ കേട്നൊറങ്ങാൻ.
ഫുൾസ്പീഡില ഫാന് എത്ര മഴെ ണെങ്കിലും എത്ര മഴയാണെങ്കിലും ഫാനിൽ കറക്കാൻ തന്നെ പണി.
ഏഹ് അള്ളാ എനിക്കൊന്നും തണുപ്പ് പറ്റന്നല്ല.
ഏ എവിടെ ചെക്കന എന്റെ ചെറുതിനെ ഇല്ല ചെറുതല്ല ഒന്ന് തന്നെ ഉള്ളൂട്ടാ
മ് എല്ലാം ഇപ്പ നമ്മള് പോയാല് എങ്ങനെ ബന്ധം ചോദിച്ച എന്താ പറയാ
ഞമ്മള് ഫ്രണ്ടാണ് പറയും ഓൺലൈൻ ഫ്രണ്ടാണ് പറയും
ആ അങ്ങനെ പറയും അല്ലേ
മ് മ് ആയിനപ്പന്ത
മ് മ്..
എത്ര ആൾക്കാരുണ്ടമ്മളോ ഇപ്പം ഫോണിലോ അല്ലെ ഇൻസ്റ്റാഗ്രാമില് പരിചയപ്പെട്ടതാണ് ന്നോ
മ്
അങ്ങന
ആഹ് ആഹ് ആഹ് എന്തേലൊക്കെ കാച്ചി കൊടുക്കാലല്ലേ മ് ഇജ് പം നിങ്ങള് പറയാണ് ചിക്കൻ ചില്ലി വേണംന്ന് പറഞ്ഞാൽ വാ ഉണ്ടാക്കിത്തരും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിത്തരും പലതും ഉണ്ടാക്കിത്തരും
അല്ല ഇതൊക്കെ വീട്ടില് ഉണ്ടാക്കലുണ്ടോ
ഏ
വീട്ടിൽ മൂപ്പര് വന്നാലും
ആ വീട്ടിൽ വന്ന് വന്നുണ്ടാക്കി തരും
അല്ല ഇത് മൂപ്പര് എങ്ങനെ ഒറ്റക്ക് പഠിച്ചതാ എന്തേലും കോഴ്സ് എടുത്ത് പഠിച്ചതാ
കോയ്സ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനട് അങ്ങ് തുടങ്ങി ഒരു പത്ത് പതിനാറ് പതിനെട്ട് വയസിലങ് തുടങ്ങിയതാണ്
ആ അയ്യ്നാങ്കട്പറ്റൂല
അയ്ലാണ്ട് കയറി പിന്നെന്താ അയ്മന്ന് ഇണ്ട് ഇറങ്ങിയിട്ടില്ല
ആഹ് ഇവിടെ ഹസബ
പിന്നെ മൂ മൂന്ന് വർഷം ഗൾഫിൽ ആയിരുന്നു
ഏ
അവിടെ പോയപ്പോളും തന്നെ പണി അവിടെ മീൻ ചൂടലും മീൻ പൊരിക്കലും അങ്ങനത്തൊക്കെ ആയിരുന്നു എന്റെ മാപ്പളക്ക്
അതുകൊണ്ട് അതും നിച്ചണ്ടില്ലെ ആ സ്റ്റൈലും
അതും നിച്ചണ്ട് ആഹ്
ആഹ്
ഇവിടയും ചൂടും ഇവിടൊക്കെ ഏ മീൻ ചൂ ട്ടതും കോഴി ചുട്ടതും എല്ലാം ഉണ്ടാവും നിങ്ങളെന്താ പറയണ് അതാണ് ഉണ്ടാക്കി തരും
ആഹ് ആഹ്
രാവിലെ രാവിലെ എന്താ കടലേം പുട്ട് അങ്ങനത്തൊക്കെ ഉണ്ടാവും എല്ലാ നിങ്ങക്ക് എന്താണ് കടി വാണ്ടെ ന്ന് വെച്ചാല്.
അതൊക്കെ നഞമ്മൾ ആ ഓർഡർ ചെയ്യുന്ന ആ ബുക്ക് ചെയ്യണ സമയത്ത് പറയേണ്ടി വരൂലെ എന്തൊ ഫുഡാവേ
ആഹ് എന്തൊക്കെയാണണ് ഭക്ഷണം വേണ്ടത് രാവിലെ എന്താണ് ഉച്ചക്ക് എന്താണ് രാത്രികേക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ വരണ്ട് വരും പിന്നെ വൈനേരം ചായക്ക് കടിക്ക് എന്താ വേണ്ടത് എന്നൊക്കെ പറയും എന്റെ മാപ്പള മാത്രല്ല അവിടെ മൂന്ന് സ്റ്റാഫും മൂന്ന് പെണ്ണുങ്ങളുണ്ട് അടിചൊരി തുടക്കാനും ക്ലീനിങ് ങാ ങാ അടച്ചൊരി തുടക്കാനും ചേച്ചിമാരുണ്ട് ഭക്ഷണം ഉണ്ടാക്കല് മാത്രം ഇൻ്റെ മാപ്പിള പിന്നെ എന്തേങ്കലും ഒരു എല്പ്പിന് പാ പാത്രമോറലൊക്കെ ഇന്റെ മാപ്പിള് തന്നെ.
ആഹ്
കൂടുത്തീടെ പിന്നെ ചേച്ചിണ്ട് ആ ചേച്ചിയുണ്ടാവുമ്പോ എന്തെലും ചെയ്‌തു കൊടുക്കും.
ആഹ്
ഉം
ഫുഡ് ഇണ്ടാക്കാൻ വേറെ ആൾക്കാരുണ്ടോ അവിടെ?
ഫുഡ് ഇണ്ടാക്കാനായിട്ട് ഇന്റെ മാപ്പിളേണ് മെയിനായിറ്റ് മാപ്പിളെ ഇണ്ടാക്കാ, വേറെ ആരുമില്ല.
ഉം അത് സരി
ഉം കേലി കീറാ കേറാനാ അങ്ങനെ കേറണ്ടട്ടാ ഹ
ഇക്കല്ല ഇന്റെ ഹുസ്ബൻഡിനാ അത് നല്ല ഫുഡ് ഉണ്ടാക്കുവോ, അത് നല്ല ബിരി ബിരിയാണി ഒക്കെ ഉണ്ടാക്കീട്ട് ഇന്റെറമ്മോ ആഹ്
പോയ് ഒരീസം പോയാല് പോ ഒരീസം പോയാല് ഇന്ക് ഇവിടെ വേക്കൻസി ഉണ്ടാവോ ചോയ്ച്ചൊക്യാദി
ആഹ് ഇന്നിപ്പൊ ഒരു മത്തിക്കറി ഇണ്ടാക്കി കൊടുക്കാം.
ആഹ്
ചെറുള്ളി ഒക്കെ ഇട്ട് കാണ്ട് ഇണ്ടാക്കി ഞാൻ ഞ്ഞമ്മള് ചേർ ആഹ് അന്നാലും നമുക്ക് സാലറി വെച്ചിട്ട് നിക്കാലോ ആഹ്. മാസത്തിലെന്തായാലും ആ ഒരു കിട്ടു അല്ലോ ഈ കൂലിപ്പണീല് എന്താ മഴെയ്താ പണി ലീവായി
എന്നാ ഇനി ഇപ്പം റിസോട്ട് പോയാലേ? ഞാൻ പറഞ്ഞീന്നും പറയണ്ടാ റിസോട്ട്ക്ക് പോയാല് ഇങ്ങ അവിടുത്തെ മുതലാളിനായിട്ട് അതൊന്ന് സംസാരിച്ച് നോക്കിയ മതി, ഇനിക്ക്ഇവിടെ എന്തേലും. വേക്കൻസി തരാന്നായ്ച്ചാണ്ട്
അയ്ക്കോട്ടേ
ഏ ഞാൻ പറഞ്ഞെന്നു പറയരുത് കേട്ടോ ആഹ് ചെ
ഇത് മറ്റെ മീൻകറി ഇണ്ടാക്കിയത് എങ്ങനാ അറിയോ നോക്കി ചെറുള്ളി ഇട്ട്ക്ക്ണ് പിന്നെ തക്കാളി ജ്യൂസടിച്ചിക്ക്ണ്
ആഹ് അങ്ങന തന്നെ കാട്ടുക എന്റെ മാപ്പിളെയും ചോദിക്കാറുണ്ട്.
ആ ഞാ ൻ തക്കാളി ഒക്കെ ജ്യൂസടിച്ചെ എത്തിനാണ് പറ്റാ അതൊക്കെ പറ ഇന്ന് ഞാൻ കുട്ടിനൊർക്കാ ങ്ങണ്ട് പോന്ന് അപ്പ പിന്നണ്ട് നല്ല മണം വര്ന്
ആ
നല്ല ടേസ്റ്റ് ഇണ്ട് മീൻകറി. മത്ത്യാണ് പറയു യുമ്പോ
ഹലോ എന്നിട്ട്
നല്ല രസണ്ട് തിന്നാന് കൊറെ ചോറ്
അ അത് ശരി
ഉം മക്കളൊക്കെ വേഗം ഉറങ്ങിലേ?
ആരും ഇന്ന് ഉറങ്ങിയിട്ടില്ലാത് കൊണ്ട് ആരും ഇന്ന് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഒക്കെ വിളിക്കുണ്ട് ഫോണുക്ക്.
എന്നാ വിളിച്ചോട്ടെ?
എന്തേ അത് പിന്നെ അത് ഇന്റെ ക്ലാസി പഠിച്ച കുട്ടിയാടോ
ആഹ്
ഇന്റൊപ്പം പഠിച്ച കുട്ടി ന്നെ എന്നെ വിളിക്കുണ്ട് എന്റെ ഫ്രണ്ടേ.
ആഹ്
ഏയ് ഒപ്പം പഠിച്ചീന്ന് ആള് ഇങ്ങനെ വിളിക്കാണ് അറിയാൻ ഒരു വിവരൂയില്ല്യയിട്ട് ഞാൻ ഇങ്ങനെ. കൊറേ കാലയ്ക്ക്ണ് വിളിച്ചിട്ടേ യ്
ആഹ്. അല്ല മക്കളൊക്കൊപ്പം തന്നെ കെടക്കല് രണ്ടാളും?
എന്ത്?
മക്കളെയ് പെൺകുട്ട്യേളെയ്. ഇങ്ങളെ കുട്ടിള് ഇങ്ങളൊപ്പം തന്നേണോ കെടക്കല്? അതോ വേറെ വേറെ റൂമിലോ? അൻക് രണ്ട് കുട്ട്യേളില്ലേ? കേക്ണില്ല്യ?
ആഭെ.
അലോ ഇങ്ങക്ക് രണ്ട് കുട്ടിയോളില്ലേ? കുട്ട്യോളില്ലേ?
ആര്ക്ക്?
ഇങ്ങക്ക് രണ്ട് പെൺകുട്ട്യോളില്ലേ?
ആഹ് ണ്ട്.
അവരിങ്ങളപ്പം തന്നെ കൊക്കല്?
ആഹാ
ഏഹ് ഉറങ്ങ്യന്ന്ട്ടൊക്കെ രണ്ടും?
ആ എല്ല ആഹ് മൂത്തത് മ്മാന്റെര്ത്തല്ലേ? ചെറുത് ന്റെടുത്ത്ണ്ട് അതല്ലൊറക്കാ.
ഏ അത് രാത്രി എണീകോ?
എഹേ ഒറങ്ങിയാ പിന്നെ രാവിലെ നീച്ചൊള്ളൂ.
എഹേ പാലുടിക്കാനൊന്നും നീക്കൂല?
അയ്ന് രണ്ടേകാ രണ്ടേകാല് വയസ്സായിലേ
ഏഹേ?
ഞങ്ങൾ രണ്ട് വയസ്സാമ്പോത്തിനൊക്കെ പാലുകുടിന്ന് മാറ്റും.
അഹ് ഞാ മാറ്റീട്ടില്ല്യന്ന്
ഏഹേ അപ്പൊ അയെന്താ? ഇങ്ങളെ ങ്ങൾ ങ്ങളെ ജാതീലൊക്കെ മൂന്ന് വയസ്സ് വരൊക്കെ കൊടുക്ക്വോ?
കൊട്ക്കാച്ചാല് കൊട്ക്കൊക്കെ ചെയ്യും.
ആഹ്.
പശെ നിറ്ത്തണ്ടെ? ഇക്ക് നിർത്താൻ കയ്യണ്ടേ ഒന്നാമത് പാല്ണ്ട് പിന്നെ രാത്രി ഇങ്ങനെ എട, ട്ക്ക് നീക്കും അപ്പൊ ഞാവേ പാലാണ്ട് കൊടുക്കും അപ്പതേപോലാണ്ടൊറങ്ങും
പക്ഷെ അമ്മക്ക് ഇൻക്കൊക്കെ പാലില്ലായ്റ്റവളെ. സത്യം പറയെന്റെ കുട്ടിക്ക് ഒമ്പത് മാസെറ്റേ പാല് കിട്ടീട്ടൊള്ളു.
ആഹ് പാലില്ലെങ്കി വേട് നിർത്ത. പാല്ണ്ടേ കൊടുക്കാഞ്ഞിക്ക് കെതിയേടുണ്ട് പാല്ങ്ങട് നർ
ആഹ്.
അപ്പൊ ഞാനട് കൊടുക്കും ചെയ്യും ന്നന്താലും വേണ്ടില്ലേ ഇനി ന്താലും വേണ്ടില്ല മൂന്ന് വയസാവാനായി നിർത്തണം. അല്ലാഞ്ഞാ സെരിയാവൂല ആൺകുട്ടീം കൂടിയല്ലേ.
അപ്പോത്തിന് മൂന്ന് വയസ്സ് വെരെയാണ്ട് കൊടുത്താളീം.
ന്ന്ട്ട് ഞാന് രാവിലെ അംഗനവാടി പറഞ്ഞേച്ച് അംഗനവാടിന്ന് വന്ന്ട്ട് പിന്നിം പാലൊട്ക്കാ.
ആഹ് അഹ്
ല്ല.
അങ്ങനെ എല്ല പാ ഈ പാ പാല്. കുട്ടി കുടിക്കാതാവുമ്പോ ഞമ്മക്ക് കെതേട്ണ്ടാവു ഒരു കല്ലപ്പൂണ്ടാവും.
കല്ലപ്പ്പ് വെരോയ് ഇവനെ ഏഴാം മാസത്തില് പ്രസവിച്ചതാണേ
അ ആഹ്.
അപ്പ ഇന്നോട് എല്ലാരും പർഞ്ഞു പാല് നല്ലോം കൊട്ക്ക്ന്ന്. ജ് ത്രെച്ചാ കൊടുത്തോ പ്രതിരോധശേഷി കൊറവാകും അ. അപ്പച്ചി. അഹ് കുടിക്ക്ണ വരെ ഇജ് പാലൊട്ക്ക്
ഇന്റെ മാപ്പള എപ്പളും ചീത്തർച്ചില ആ യെ ബൾക്ക് പാലുടി നേര്ത്തെ മാറ്റ് കാര്ണെ എപ്പളും ചീത്തറിയും. ആ കുട്ട്ടെ കോലൻ ഇജ് കണ്ടാ പാ പാല് കുട് കുടി ക്കായ്ട്ടാണ് അയ്ന്റെ കോലെങ്ങനെന്ന്. എസ്
പാല് കുടിക്കും വേണേ.
അങ്ങനെ. നട്ട് എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പ ഞമ്മ മ്മക്കൊരീസം. കണ്ട് മുട്ടണം കണ്ട് മുട്ട്യേ പറ്റൂ.
പറ്റും. ഉം. അല്ലാഞ ന്റെ ഭർത്താവ് ഇവ്ടെ ജോലി ഇല്ലാതെ നട്ക്കും.
ആ അതരെ ഇങ്ങള് ഇപ്പത്തന്നെ ധ്ർതിയൂട്ടല്ലിട്ടാ. ഞാനാണ്ട് എത്തട്ടെ. ആ. ഏ. ഞാൻ എത്യ പാടെ ഞാ ങ്ങളെ അറിയിക്കണ്ട് ഞാൻ പോ പോവുമ്പോ ങ്ങളെ അറിയിക്കണ്ട്. അയ്ന് പോണങ്കിൽ മൂപ്പര് മൂപ്പര്ക്ക്ന്നെ കൊണ്ടോവാ തോന്നണേ.
ആ ഹ്.
ചങ്ങായി കൊണ്ടോണ്ടേ. അല്ല ന്നാള് മൊതലാളി പർഞ്ഞീന്ന്ട്ടാ എന്താണ് ഇജും കുട്ട്യാളൊ. ക്ക്ങ്ങട്ട് പോന്നോണ്ടി ഇബടെ ജോലി തരാ പിന്നെ. ഇവ്ടെ കുട്ട്യാളൊക്കെ സ്കൂളിൽ ചേർ. കാണാ ന്നൊക്കെ പർഞ്ഞീന്ന്.
ഉം.
ചെൽപ്പം ണ്ടോ.
ത് കണക്കോക്കാണെ നല്ലതാണ്. പിന്നേന്ന് പർഞ്ഞാൽ ഇഞ്ഞ്പ്പോ പെൺകുട്ട്യാളൽ ഏ വല്ലോകല്ല്യാണൊക്കാണ്ട് കഴിഞ്ഞയ്ഞ്ഞാൽ പിന്നെങ്ങക്കാണ്ട് പോവും ചെയ്യാ.
ആഹ് പോ തള്ളറ്റാ തള്ളിറ്റാ.
തള്ളയ്റ്റ്.
അല്ല അപ്പ ഇങ്ങള് ഒറ്റക്കാവൂലേ കാര്ണം പെൺകുട്ട്യാളുല്ല്യ. ബർത്താവുല്ല്യ.
ആ
ഞാ പ്പൊ വിളിക്കടാ.
അങ്ങനെ ഇമ്മണ്ടടോ ആ ശെരി.